ഹലോ കേൾക്കുന്നില്ലേ? ആഹ്‌ കേക്ക്ന്ന്ണ്ട് ആഹ്‌ എന്താ ക്കാ എന്താ പരുപാടി
എന്താ ക്ലാസ് വിട്ട് കഴിഞ്ഞിട്ട് ഇതാ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കണു ആഹ് ഇപ്പൊ എത്തീട്ടേള്ളൂ
ചായക്ക് എന്താ സ്നാക്സ് എന്തെങ്കിലും ഉ ണ്ടോ
ഇന്ന് ചായ പൊറ ത്ത്‌ന്നാ കുടിച്ചത് അപ്പോ പഴംപൊരിയും ചായയും കുടിച്ചു
ആത് ശരി ഫുഡ് കൊണ്ടോവോ പോമ്പോ
ഇല്ല ഞങ്ങൾ റൂമിൽ വന്നിട്ടന്നെ കഴിക്കചെയ്യാ
ആഹ് ഉച്ചക്ക് വ വരൂ ആഹ് ഉച്ചക്ക് വരും ആഹ് അത്ശെ
അപ്പോ അങ്ങനെ ഇവിടുന്ന് വന്നിട്ട് കഴിക്കും
ആഹ് മഴണ്ടോർന്ന് അങ്ങോട്ട് അല്ല തീരേ പെയ്തിട്ടില്ല
ഏയ് ഇല്ലിൽ - ല്ല അവിട മഴയാണോ
ആഹ് ഇവിടെ ഇന്ന് ചെറുതായിട്ടിണ്ട് അല്ല
ആഹ് ഇവിടെങ്ങനെ മൂടി കെട്ടി നിക്കണ് ണ്ട് ആഹ്
ആഹ് ശെരി
മഴ പെയ്തിട്ടില്ല
ഇന്ന് മഴ ണ്ടെയിരുന്നു കൊറച്ച്.
ആഹ് ഇന്നെന്തേ ഇങ്ങള് ചായ കുടിച്ചിലേ?
ചായ കുടിച്ചു. മക്കള് സ്കൂള്ട്ട് വന്ന് മദ്രസ് ത്തേ കൊണ്ടാക്കി. ഇനി ആഹ് ആഹ് അതെ മദ്രസ ഒരാക്ക്‌ വൈകിട്ടാ. ഇനി ആറരയാവും ആറര വരെണ്ടാവും. ഉം, ചെറിയാക്ക്‌ രാവിലേണ്. ഏഴര മുതല് എട്ടേ അൻപത് വരെ. ഓ ഓ എണിക്കാനൊക്കെണിക്കും ഒരു മ്മ നമ്മക്കൊരു തെരക്കാണ്. രാവിലെ ഒരെണീറ്റ് ഒരുക്കി പറഞ്ഞയപ്പിക്കണം കൊണ്ടാക്കിക്കൊടു ക്കണോ?
അവിടെ അടുത്തന്നെയാ പ്പൊ?
ഓ അടുത്തന്നെയാണ് പഷെ ഈ നായ്ക്കള ശല്യള്ളതൊണ്ടേ.
ആ ആ ആ
പേടിയാണ് ഒറ്റക്ക് ക്ക് വിടാനെ. അപ്പ ആക്കി കൊടുക്കും.
ആ ആ ഔ മൊത്തം മൊത്തത്തിൽ തിരക്കാ ക്കാണ് രാവിലെ ആ
പിന്നെ ട്യൂഷൻ കഴിഞ്ഞാ പിന്നെ അവിടന്നങ്ങ് പോയിക്കോളും. സ്കൂളിലേക്ക് ബസ്സ് വരും ആ സ്കൂൾ ബസ്സ് വരും അവിടുന്നങ്ങ് കേറിപ്പോവും. പിന്നെ ആ എ എട്ട് മണിക്കാണേ ഓൾക്ക് തൊടങ്ങാ രാവിലെ. എട്ട് മണിക്കങ്ങ് പോയാ പിന്നെ വൈകീട്ട് നാലര നാലേ മുപ്പത്തഞ്ചാവും വീട്ടിലെത്താന്.
ആ നേറത്തെ പോവും വൈകീട്ട് വരും ആ
മേലഴുകി ഫ്രഷായി വീണ്ടും മദ്രസൽ പോവും പിന്നെ ഒന്ന് ഫ്രീ ആവണെങ്കിൽ ആറരേ കഴിയും.
ആ ഫുഡൊക്കെ കൊണ്ടോവും ചെയ്യല്ലേ?
ഫുഡ് കൊണ്ടോകുല സ്കൂളന്ന് കഴിക്കോ സ്നാക്സ് എന്തെങ്കിലും കൊണ്ടോ ഉ ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട്
ആ സ്കൂളിൽ ഫുഡ് ഉണ്ടാവുമല്ലോ ഉം
സ്നാക്സോ പിന്നെ ചോറിന് കൂട്ടാനൊക്കെ
ആ ആ ആ
ഒക്ക അവിടെ ഫുഡക്കെ ക്കെ
ഫുഡൊക്കെ ഞങ്ങ തന്നെ രാവിലെ ഉണ്ടാക്കിട്ട് പോവും
ആ രാവിലെ ഉണ്ടാക്കി വച്ചു പോ ഇപ്പൊ ഗ്യാസോ ആ എന്തണ്ടാക്ക
എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാവും പിന്നെ തൈരോ രസോ
ആ ഒപ്പിക്കൽസ് ആക്കൂലേ വീട്ടിലാകുമ്പോ ഭയങ്കര കണ്ടീഷൻ അല്ലേ വീട്ടില് ഇന്നെന്താമ്മേ ഇത് അത്ണ്ടാക്കിക്കൂടായിരുന്നോ
ആഹ പോയിക്കോ
ഒറ്റക്ക് ഉണ്ടാക്കി തിന്നുമ്പോ ചമ്മന്തി ആലും മതി ആ അതല്ലെലും നമ്മൾ ഒറ്റക്ക് ഉണ്ടാക്കു മുൻപ് അങ്ങനെയാണ് ഫിഷോ അല്ലെങ്കില് ചിക്കനൊക്കെ വാങ്ങിക്യോ
ഇല്ല ഇവിടെ ഫിഷ് കിട്ടില്ല അങ്ങനെ ഇവിടെ മറ്റെ പൊഴമീന ഉണ്ടാവില്ലേ അങ്ങനെ അപ്പൊ അതിന്റെ ടേസ്റ്റ്മ്മക്ക് അധികം ഇഷ്ടാവില്ല അപ്പൊ പിന്നെ അതധികം വാങ്ങണില്ല ആ ചിക്കൻ പിന്നെ സൺഡേ ഉണ്ടാവുമ്പോ വാങ്ങിക്കും
ആഹ് ഇങ്ങാനെക്കെണ്ടാ പിന്നെ പെട്ടെന്ന് പണി ചെയ്യാം
ആ പെട്ടന്ന് പണി കഴിയുവ അത് സൺഡേ മാത്രേ ഉള്ളൂ ഇങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്ക അതെ പച്ചക്കറി ചിലപ്പോ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കും സാമ്പാർ അല്ലെങ്കിൽ പിന്നെ വീട്ടു പോയിട്ട് വരുമ്പോണ്ടാ കൊചും ആ ആ ഞങ്ങള് റൂമില് മൂന്നാളാ
ഒരേ കോഴ്സിന് പഠിക്കുന്നവരാ
ആ ഒരേ കോഴ്സിന് പാടിക്കണ ഒരേ ക്ലാസ്രന്നെ അങ്ങനെ ഞങ്ങള് മൂന്നാളും കൂടിയും കൂടിട്ട് റൂ എടു ആ അതെ ഒരുമിച്ച് പോവൂ ഒരുമിച്ച് വരും
ബ്രേക്ക്ഫാസ്റ്റോ
ബ്രേക്ക്ഫാസ്റ്റ് ഓട്സോ പഴോ
ആ ഡൈറ്റാണ് ഏറ്റൊം നല്ലെ
ഡയറ്റാണെന്ന് പറയാ അതെ ആ ആല്ലാ
അല്ലാണ്ട് എന്തേലൊക്കെണ്ടാവുമ്പൊ ഗ്യാസും തീരൂം
ആഹ് അതെ ഗ്യാസിന് വെല കൂടു
ആ ആ നിൻക്ക് സിലിണ്ടറൊക്കെ എങ്ങനെ കിട്ടാ
സിലിണ്ടർ ഞങ്ങള് പൊർത്ത്ന്ന് വാങ്ങാ ചെയ്യാ
അപ്പം അധികം പൈസയാവൂലെ
സയാവും
അയ് ശെരി ഉം അപ്പം ഓട്സ് പിന്നെ എന്തണ്ടാക്കാ
പഴം നേന്ത്രപ്പഴം പുഴ്ങ്ങീട്ടോ ആ
ഇതന്നെ ഇന്ന് ഓട്സ് നാളെ നേന്ത്രപ്പഴം മ
ആ പിന്നെ നേന്ത്രപഴം ആ ആ ഉപ്പ്മാവ്ണ്ടാക്കല്ണ്ട് എടക്ക്
ഉപ്പ്മാവ് നമ്മള് മറ്റേ എന്താ പറയാ റവൻ്റെ ഉപ്പ്മാവും ഗോതമ്പ്നുർക്കിൻ്റെ ഉ
ഗോതമ്പത്ത് ആ ആ അത്ണ്ടാക്കല്ണ്ട് ആഹ് ആ ഒറ്റ വിസിലോണ്ട് കഴിയും. ആഹ് അപ്പൊ അതെടക്ക് ഇണ്ടാക്കല്ണ്ട് പിന്നെ മറ്റേ അരിപ്പൊടി കലക്യോണ്ട്ള്ള ദോശ
ആ പിന്നെ പേക്ക് വാങ്ങിയാലും സു സുഖല്ലേ
ആ ആ ആ ദോശമാ ആ അതും ചെയ്യല്ണ്ട്. ചെലപ്പോ അത് പക്ഷെ അത് കൊറേ ദിവസ ഇരിക്കില്ല. അത് കൊ റെണ്ടാവമ്മും മാവ്. അപ്പത് കൊറച്ച്. ആ ഫ്രിഡ്ജ്ണ്ട് പക്ഷെ അത് കൊറേം ദിവസം ഇരിക്കുമ്പൊ നല്ല പുളി
പുളിചോവും. ആ നല്ല പുളിയാവും ഉം ഒര് ഉം പിന്നെ കേടാവാണ്ട്ക്കാന് എന്തെം കെമിക്കലൊക്കെ കൂ ട്ടുന്നുണ്ടാവും ലെ അപ്പോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഇണ്ടാവും. ആ ആ അത് ശെരി ഇ ത്തും പോവുമ്പോ എന്ത് ഈസി പി ഏ അറിയോ? വരുമ്പോ കുറച്ച് ചപ്പ് ചപ്പാത്തിക്ക് അധികം ഉണ്ടാക്കി
ആഹ അങ്ങനെ ചെയ്യലുണ്ട്. ആ ആദ്യക്കെ ചെയ്തിരുന്നു അങ്ങനെ ഉം ആ കേടാവില്ല ആ ആവി കയറ്റിയാ മതി ആ
എന്ത് ചെയ്യാം. പൂള പറ്റൂലെ കപ്പ
ങാ
അതൊക്കെ പറ്റൂലേ
ആ അതൊക്കെ പറ്റും.
ആ അതൊെക്കെ പിന്നെ സിമ്പിൾ അല്ലേ. കുക്കറിലിട്ട് ഒന്ന് ശ് ചെല്ലുക. ആയി. ഹി ഹി അതെ അങ്ങനത്തൊക്കെ ഇണ്ടാവുമ്പോ നമ്മക്ക് വീട്ടി എന്നും തിന്നണം പോലെ വയർ നെറച്ച് തിന്നാനൊന്നും കഴിയി ഇന്നാലും ഗ്യാസ് ണ്ട് കഴിയും വയറ്. ല്
ആഹ് അത് കഴിയോ രാത്രി രാത്രി ചെലപ്പോ ഉച്ചക്കത്തെ ചോ റ്ണ്ടാവും.
ഇണ്ടാവും ആഹ്
ആഹ് അല്ലാന്ന്ണ്ടെങ്കി പിന്നെ ആ ചോറ് കുക്കറിലാ വെയ്ക്ക കുക്കർല്
കേടായി പോവൂലേക്കുലേ.
ഇല്ലല്ല കേടായി പോവൊന്നില്ല. ചിലപ്പോ നല്ല ചൂടുള്ള സമയം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെൽ പ്പ നല്ല വെള്ളം വരുവേലൊക്കെ ചെയ്യും. അപ്പൊ പിന്നെ കടി എന്തെങ്കിലു ഒക്കെ അങ്ങനെ ഉണ്ടാക്ക ചെയ്യാ. അപ്പൊ പിന്നെ ഒരു നേര ത്ത്ക്ക്യൊള്ളൂ വെക്ക്യാ നല്ല ചൂടുള്ള സമയൊക്കെ ആകുമ്പോ
അയ്ന് നല്ല വേവ്ള്ള അരിട്ടിട്ടാ വെക്ക്യാ അല്ലെങ്കില്
നല്ല വേവ്ള്ള അരിയാ ഇവട്ത്തെ
ആഹ് എത്ര വിസില് വേണോ?
ഒറ്റ വിസിലു മതി.
മതി അഹ്ശരി ഉം ഉം ഇനി കഞ്ഞി ഒക്കെ കുടിക്ക്യോ?
ആഹ് കഞ്ഞിയൊക്കെ കുടിക്കും.
ചെറിയരിന്റെ
ആഹ് ചെറിയരിന്റെ കഞ്ഞി ചെറിയര്യന്നെ പറയാ ചെറിയരികഞ്ഞി.
ആഹ് ഏഹ് തടിള്ളോൽകും ക്കും നല്ല സുഖാ ഇങ്ങനെ നിക്കുമ്പോ എന്ത ങ്കിലൊക്കെ വെയ്റ്റ് കൊർ എനക്ക് സുഖാ
ആഹ് ആഹ്
ഏഹ് പിന്നെന്തെങ്കിലും ഫ്രൂട്ട്സൊ അങ്ങനെ എന്തെങ്കിലൊക്കെ ആഹ് അങ്ങനത്തെ എന്തെങ്കിലൊക്കെ ഉം ഉം അത് ശെരി പിന്നെ എളുപ്പം കഴിയേം വേണ്ടേ പത്ത് മണിക്കാ തുടങ്ങാ
ആ പത്ത് മണിക്കാ തുടങ്ങ
നാല് മണി വരെ
അല്ല നാലര വരെ ഉ പിന്നെ അതെ പഠിക്കാനും ഉണ്ടാവും പോസ്റ്റിംഗ്ള്ള സമയാണെങ്കി ചിലപ്പോ രാവിലെ ഏഴരക്കാമ്പ പോണ്ടേ
ആ അത് ശെരി അപ്പൊ നിങ്ങൾക്ക് ഹോസ്പിറ്റലിന്റെ കീഴ്ലാ
ആ ഹോസ്പിറ്റലിന്റെ കീഴില് വരും
ആ ആ ആ അത് ശരി ആ ഏതായാലും കുറച്ചൊരു റിസ് കാണത്
അതെ ആ ഏറെ കുറച്ച് റിസ്ക് ക്കാണ്
ആ നടന്നിട്ടാ പോവാ
ആ ആഹ് നടന്നിട്ടാ പോവാ അഞ്ച് മിനിറ്റ് നടക്കണം കോളേജിന്റെ അടുത്തെന്നാ റൂമ് ആ രണ്ട് ഒരാൾക്ക് രണ്ടായിരം റൂമിന് മൊത്തം ആറായിരം വരും
ആ ആ പിന്നെ ഫുഡൊക്കെ വേറെല്ലേ
ആ ഫുഡൊക്കെ വേറെയാ പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് സെപ്പറേറ്റ് വരും അതും ഉ വാട്ടർ ബില്ല് വേറെ വരും ഒക്കെ കൂടെ ഒരു ആ മൂവായിരം മൂവായിര ത്തഞ്ഞൂറ് ഒരു മാസം
അപ്പം ഒരു മാസം വരും ഉം അതെങ്ങ നമുക്ക് വേറെ ഇതൊന്നുല്ലാല്ലോ എന്താ പറയാ അങ്ങത്തെന്നുല്ല പിന്നെ വീട്ടിന്ന് അച്ഛൻ തന്നെ തരണ്ടേ കേശ എന്നിട്ട് എന്താ പറയാ ചെറിയ ചെറിയ പരിപാടികളൊന്നുംല്ലല്ലോ വേറെ
ഇല്ല ഇല്ല വേറെ പരിപാടികളൊന്നുല്ല സൈഡ് ബിസിനസന്നുല്ല ഇതിന്റെ ഒപ്പം സൈഡ് ബിസിനസൊന്നും നടക്കണില്ല
നടക്കൂല്ലഅത്ര സമയവും ഇല്ലല്ലോ അതെ അന്നും വേണ്ട പഠി
ആ അതെ ആ അതെ കൊറച്ച് കാലം ആ ആ
നമ്പോ അച്ഛനൊരു താങ്ങയാ മതില്ലോ എനക്കൊ ഒരു ഭാഗ്യം ഇണ്ടാ
ഓ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഉം
അപ്പൊ പഠിച്ചൊരു ജോലിയിലാവട്ടെ നമുക്ക്
അതെ ആ അ
പിന്നെ എന്താ വീട്ടീന്ന് വിളിക്കലില്ലേ
ആ വീട്ടിന്ന് വിളിക്കലുണ്ട് എല്ലാരും വിളിക്കും
വരോ
ഇല്ല ചേച്ചീന്റെ കല്യാണം കഴിച്ച കൂടുതലുണ്ട് ഇല്ല അവിടെ എടുത്തന്നെ ആഴ് ശരി രണ്ടു ദിവസം കൂടുമ്പോ അങ്ങനെ വരും
ആ വന്ന് പോയിക്കിരേ നിങ്ങള അത് ഇങ്ങനെ കല്യാണം കഴിഞ്ഞാ വീട്ട് നിക്കൂലല്ലോല്ലെ
ഇല്ല കുറവാണ്
ഉം അ ശരി അപ്പാ ചെ ഞാനും അമ്മേ അമ്മമ്മേ അച്ഛമ്മേ
ആ അച്ഛമ്മ അച്ഛമ്മ ആ
അത് ശരി
ആര് മാത്രം ഉം ആ ശരി അ ആ ഓക്കെ